ഹലോ
ആ എന്ത്?
ഉം ആഹ ഞാൻ ദേ അമ്പലത്തിൽ പോകാൻ ഒരുങ്ങുവായിരുന്നു. അമ്പലത്തിൽ ഞങ്ങടെ അടുത്ത അമ്പ ലത്തിൽ ഉത്സവമാണ്.
ഉം
അപ്പൊ അമ്പലത്തിൽ പോവാനായിട്ട് ഉള്ള ഇതിലായിരുന്നു.
മ്
മ്
അതു ശരി ഉത്സവ ഉത്സവങ്ങളുടെ സീസണോക്കെ കഴിഞ്ഞു കഴിഞ്ഞ് വരുവാണല്ലോ ലാസ്റ്റ് മെയ് മെയിലാണ് ലാസ്റ്റ്
ആഹ് എല്ല ആഹ് ആഹ് സമയത്തൊക്കെയാണ് ഇവിടേ അമ്പലങ്ങളിലൊക്കെ ഉത്സവം
മ് മ് പിന്നെ പിന്നെ ഡിസംബർ ലാസ്റ്റ് ആകും അടുത്ത ഉത്സവം
അതെ അതെ
മ് പിന്നെ മകരവിളക്ക് തൊട്ട് അങ്ങോട്ട് തുടങ്ങും ഇപ്പം വിഷുവിളക്ക് കഴിഞ്ഞു ഇനി മകരവിളക്ക് തൊട്ട് അങ്ങോട്ട് പിന്നെ അങ്ങ് ഉത്സവകാലം അങ്ങ് തുടങ്ങുവ
അതെ
മ്
ഉമ്
എല്ലാ ഏഹ് ശബരിമല തൊട്ട് അങ്ങോട്ട് ഇനിയിപ്പൊ ഉത്സവങ്ങൾ തുടങ്ങിയ വമ്പന് ഉത്സവങ്ങള എല്ലാ സ്ഥലങ്ങളിലും ഏറ്റവും അവസാനം വരുന്ന വലിയ ഉത്സവം തൃശ്ശൂർ പൂരമാണ്
അതെ
ഉം
പിന്നെ ഇവിടെ ചെറിയ ചെറിയ അമ്പലങ്ങളിലൊക്കെ ഉത്സവം അങ്ങനെ നടക്കും അതെ മെയ് ഒക്കെ ആവുമ്പോഴത്തേക്കും കഴിയും മെയ് കഴിയും ഉത്സവം കഴിയും വല്യ ക്ഷേത്രന്നുവല്ല ചെറിയ ക്ഷേത്രമാണ് എന്നാലും ചെറിയ രീതിയിലാണ് ഉത്സവം
ഉ മ്
കുറച്ച് അധിക അമ്പലങ്ങളുണ്ട് ചുറ്റുവട്ടത്ത്
മ് മ് മ് ഉമ് ഇവിടെ കൊട്ടിയൂർ അമ്പലത്തിൽ വൈശാഖ ഉത്സവം തുടങ്ങി വൈശാഖ ഉത്സവം അവിടെ പ പെണ് സ്ത്രീകൾക്ക് എന്താ പറയാ സ്ത്രീകളുടെ ശബരിമല എന്നൊക്കെ നമ്മൾ പറയുന്ന സ്ത്രീകൾക്ക് ഇത്ര ദിവസം സം അവിടെ ഉത്സവം തുടങ്ങിയ കേയറാൻ പറ്റുള്ളൂ അപ്പൊ അതിന് വൈശാഖ ഉത്സവത്തിന് ആഹ് ഏതോ പത്ത് ദിവസം ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് ജൂണ് എത്ര എത്ര ന്തി യൂര് അപ്പം അവിടെ അങ്ങനെ സ്ത്രീകൾക്ക് പിന്നെ എല്ലാ ദിവസവും ഒന്നും കേയറാൻ പറ്റില്ല ഇത്ര ദിവസേം സ്ത്രീകൾക്ക് അവിടെ പ്രവേശനം ഉള്ളു മഴ മഴയിലാറാടിയുള്ള ഉത്സവാണ് അവിടെ കൊട്ടിയൂര്
അതെ
ഉം
വെള്ളത്തിൽക്കൂടെൊക്കെ നീന്തിയല്ലേ തൊഴ തൊഴാൻ പോകുന്നത്
അതെ അതെ അതെ അത് തന്നെ പക്ഷെ അവിടുത്തെ കൊട്ടിയൂർ അവിടെ പിന്നെ ചന്ദനം നമുക്ക് അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ചന്ദനം കിട്ടില്ലേ അവിടെ അങ്ങനെ ഇല്ല അവിടെ ഈ കല്ല് എന്താ വെള്ളത്തില് നമ്മളിങ്ങനെ മുങ്ങുബോ കല്ലുണ്ടാവില്ലേ ആഹ് കല്ലിങ്ങനെ വേറൊരു കല്ലിൽ ഒരച്ചാല് ഏഹ് നമുക്ക് ഇത് കിട്ടും ചന്ദനം കിട്ടും
ഓ
ആ അങ്ങനെയാന്ന് പറയുന്നു ഞാനവിടെ ഒരുാവശ്യം പോയിട്ടുണ്ട്. അതിന്റെ വലിയ ഐതിഹ്യം കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷെ-
ഉം ഞാൻ പോയിട്ടില്ലത് പക്ഷെൻ കണ്ടിട്ടണ്ട് ഇങ്ങനെ ടി വിയിലൊക്കെ ഇ കണ്ടിട്ടുണ്ട്
ഉം ഉം. പിന്നെ പറശ്ശിനിക്കിടവ് പറശ്ശിനിക്കിടവ ഞാൻ പോയിട്ടുണ്ട്. മുത്തപ്പറ്റമ്പലത്തിൽ അവിടെ. അവിടെ സെറ്റ് അവിടെ ഒരു മറ്റന്താ പുഴേറെ സൈഡിലല്ലേ അമ്പലം അറിയോ അവിടെ എന്തൂരം മീനുകളണോ ഉ പിന്നെ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് മത്സമാംസം ഒക്കെ കഴിച്ചിട്ട് കേയറൻ പറ്റുന്ന ഓരോര അമ്മ- അമ്പലേ ഉള്ളൂ കൊട്ടരമ്പലം അല്ല സോറി പറശിനിക്കടവ്
ഉം
അവിടെ എന്താ പറയുക അവിടെ പത്ത മണിക്ക്- നമു ചായ മുത്തപ്പൻ
ഉം മുത്തപ്പൻ. ആ പക്ഷെ അവിടെ പ്രത്യേകം ഒരു ഇതല്ലേ അവിടെ ചെല്ലുമ്പഴൊക്ക്.
ആഅതെ അവിടെ അവിടുത്തെ ഭക്ഷണം എന്താ പറയാ ഉം. നമുക്ക് ചായ പയ മമ്പയറല്ലേ മമ്പയർ തേങ്ങാ കൊത്തിട്ട് പുഴുങ്ങി നല്ലടിപൊള ചായ കിട്ട് എന്നാ ടേസ്റ്റ് പിന്നെ ഉച്ചിക്ക ഭണം ചോറിന്റെ കൂടെ ത മോരി അല്ല സോറി സാമ്പാറും അതിന്റെ കൂടെ പച്ചമമോരും പിന്നെ മീൻമറുത്തതും ഉണ്ടാവും മീൻ അങ്ങനെയല്ലേ ഈ ഉണക്കമീൻ. മുള്ളൻ പോലുള്ള മീൻ ആ പിന്നെ അവിടെ
ഇ ഇങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷെ ഉം
ഉം മുത്തപ്പന്റെ വാഹനം പട്ടിയായത കൊണ്ടായിരിക്കാം അതിറെ അവിടെ പട്ടിയൊക്കെ ഇങ്ങനെ അതിന്റെ അകത്ത കൂടി നടക്കും ഏത ഏതോ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഞാന ഇങ്ങനെ പോയത് അമ്പലത്തില്
ഉം നടെ ഉം
സംഭവമാ
ഉം
ഗുരുവായൂർ പോ പോയിട്ടുണ്ടോ പണ്ട് എപ്പോഴോ ഒന്ന് പോയതാ
ഗുരുവായൂർ ഇടയ്ക്ക് ഞാൻ പോവാറുല്ലായിരുന്നു ഇപ്പ കുറച്ചായിട്ട് പോകൻ പറ്റുന്നില്ല അവിടെയും വൈശാഖ മാസം പ്രാധാന്യമുള്ളതാണ്
ഉ
ഗുരുവായിരം
ഉം അ ശരി പിന്നെ. പി മൂകാംബിയ മൂകാംബിക ക്ഷേത്രം ഭയങ്കര എന്താ പറയുക.
ഉ മൂകാംമ്പിയ ഞാൻ പോയിട്ടുണ്ട്.
ഉം
ഉ മുഖാംബ മുഗംബയെ അ ഒരു പ്രത്യേക ഒരു ഇതാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എല്ലാ ദിവസവും ഉത്സവം പോകയാണെന്ന് തൊണ പോകാം
ഉ
നറയ ആള പിന്നെ ഇവിടെ മുഗംബിയലേ കുട ജാത്രി കുട ജാത്രി
സർവജ്ഞപീഠം ശങ്കര ശങ്കരാചാര്യർ
അതൊരു പ്രത്യേക ഇതാണ് അങ്ങോട്ട് കേറിപ്പോകുന്നത് സർവകജ്ഞ പീഠം
പക്ഷെ മൂകാംബിയില് കുട്ടികളെയൊക്കെ എഴു കുന്നഇരുത്തുന്ന എല്ലാ എല്ലാ ദിവസവും എഴുത്തിനിര്ത്തും കുട്ടികൾ തന്നെയല്ല കേട്ടോ വലിയ ആൾക്കാരുംക്കെ അവിടെ പോയിരുന്നിട്ട് ഇങ്ങനെ എഴുത് എഴുതും ഉ അവിടെ ഒരു പ്രത്യേക പ്രത്യേ എന്താ പറയാ ഒരു പ്രത്യേക ഒരു ഐശ്വര്യം തന്നെയ ഞങ്ങള് പോയ സമയത്ത് അവിടെ ഒരു ഒരു ആന കുട്ടി ഉണ്ടായിരുന്നു കുട്ടി ആന എന്നിട്ട് ഞങ്ങള് അവിടെ മൂകാമ്പിക അമ്പലത്തിൽ തൊഴുതിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോ ഒരു രഥം ഉണ്ടല്ലോ ഒരു രഥത്തിന്റെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ത്തിറങ്ങിയപ്പോണ്ട് ആനക്കുട്ടി ആ ആനക്കുട്ടിക്ക് ഇങ്ങനെ പാപ്പാന ഉണ്ടായിരുന്ന എന്നിട്ട അയിനി ഇങ്ങനെ ദക്ഷിണ കൊടുത്തിട്ട് ആന കുട്ടി തലേൽ തുമ്പിക്കൈ ഇങ്ങനെ വച്ചിട്ട് അനുഗ്രഹിക്കും അവിടെ അങ്ങോട്ട് പോവാൻ പറ്റില്ല അവിടെ ഭയങ്കര ചൂടാ
ഉം ഞങ്ങള് പോയ ടൈമില് ആ ഞങ്ങള് അവിടെ പോയ ഞങ്ങക്ക് മറ്റേ തേരില് ദേവീനെ എഴുന്നളിക്കത്തില്ലെ അത് കാണാൻ പറ്റിയ തങ്കത്തേരില് ദേവീന ഉഴുന്ന
തങ്കത്തേരില് ആ നേരാ അതാണ് അവിടെ കിടക്കുന്നത് തേര് ഉ അത് പിടികിട്ടില്ലായിരുന്നു ഇപ്പ എനിക്ക് മനസിലായി തങ്കതേര് ആരഥം എന്തിനാെന്ന് ഞനിങ്ങനെ വിചാരിക്കുവാരുന്നു
ഉ
ഓരോ അമ്പലങ്ങൾക്ക് ഓരോ ഐതിഹം ഉണ്ട്
ഓരോ ഓരോ അമ്പലങ്ങൾക്കും ഓരോ ഐദീഹം ഉണ്ട് ഓരോ അമ്പലങ്ങളിലെ ഉത്സവങ്ങൾക്കും വ്യത്യാസങ്ങളുണ്ട്
ഉം അതരാ ശ്രീ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരം തൊട്ടിങ്ങോട്ട് സ്ത്രീകളുടെ ശബരിമലയായ എന്തായിരുന്നു സ്ത്രീകളുടെ ശബരിമല ആറ്റ്കാല് ഉ അവിടത്തെ പൊങ്കാല വഴിപാടൊക്കെ ഭയങ്കര
ഉ ആറ്റ്കാൽ പൊങ്കലയും ചക്കുള ത്ത പൊങ്കാലയും ഏറെ പ്രാധാന്യം ഉള്ള തന്നെയ ഏറ്റവും കൂടുതലാള് കാര് പോ കാര് പോകുന്നത് ഈ ആറ്റ്കാൽ പൊങ്കാലക്കാണ്
ആ
എവിടെള്ള എവിടെ ഏത് ജില്ല കിടക്കുന്ന ആൾക്കാരൊക്കെയ അവിടെ വരുന്നന്ന് അറിയാം രണ്ടും മൂന്ന് ദിവസം മുന്നേ അവിടെ വന്ന് താമസിച്ചിട്ടാണ്
പൊങ്കാലഒക്കെ ഇടുന്നെ
അതെ ഉത്സവ സീസണിൽ എനിക്ക് തോന്നണ് ഏറ്റവും കൂടുതൽ എല്ലാരും പ്രാധാന്യം കൊടുക്കുന്നത് ഒന്ന് തൃശ്ശൂർ തൃശ്ശൂർ പൂരത്തിനായിരിക്കും അല്ലേ
അതെ അതെ തൃശൂർപുരത്തിനാണ് തൃശ്ശൂർപുരത്തിന് എല്ലാ ആൾക്കാരും വരുവല്ലിയോ അത് അതെന്തക്കാ കുട മാറ്റവും ഇതൊക്കെ കാണാൻ ഉദ്ദേശിച്ചത് കുടമാറ്റങ്ങൾ കുടമാറ്റവും വെടിക്കെട്ടും കാണാനാണ് ആൾക്കാര് ഏ തൃശൂർപ്പൂരം കാണാൻ വരുന്നത്
ഉം
പക്ഷേ ഈ പ്രാവശ്യത്തെ തൃശൂർ പൂരം അധികം ഇതില്ലായിരുന്നു മറ്റേ വെടിക്കെട്ട് അപകടം ഉള്ളതായ ത് കൊണ്ട്
ആ അത് നേരാല്ലോ അത് അവര് വെടിക്കെട്ടിന് വേണ്ട സാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടരുന്ന ആൾക്കാരല്ലേ ബ്
ഉം അതെ അത് കാരണം ചെറിയ രീതിയില് ആഹ് എല്ലാം ചെറിയ രീതിയിലുള്ള എന്താ
വലിയ രീതിക്കൊന്നും ഉണ്ടായില്ലാന്ന്‌ തോന്നുന്നു
ഇല്ലില്ല
മ് മ്
റ്റം കുട മാറ്റൊക്കെ എന്തോ പത്ത് മിനിറ്റ് എങ്ങാണ്ടെ ഉണ്ടായിരുന്നൊള്ളൂ ടിക്കെട്ടൊന്നും ഇല്ലായിരുന്നല്ലോ
അത് ശരി അല്ല പക്ഷെ ജനങ്ങള് ഭയങ്കര ഉണ്ടായിരുന്നല്ലോ വെടിക്കട്ട് ഇണ്ടായില്ലേ
ഉം ഉം വെടി ക്കെട്ട് വെടിക്കെട്ട് വെടിക്കിട്ടിന് പകരം മറ്റേ കഥി പിന്നെ കതിനെയയാണ് പൊട്ടിച്ചേ
ആ കഥിന പൊട്ടിച്ചു ടിവിൽ അങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ
പിന്ന് കതിനാ വെടിക്കെട്ടിന് പകരം കതിനയാ പൊട്ടി ച്ചേ ന്നാലും ആൾക്കാരൊ ക്കെ ഇഷ്ടം പോലെണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു പിന്നെ അവിടെ ഈ എക്സിബിഷനുകളൊക്കെ ഉണ്ടേ
ഉം ഹും
കാണാനൊക്കെ ആയിട്ട് ആൾക്കാര് വരും പിന്നെ ചമയപ്രദർ ശനം ഇതൊക്കെ ഇണ്ടാവും ഇതൊക്കെ കാണാനായിട്ട് ആൾക്കാരിങ്ങനെ വിടെത്തും
ഉം എല്ലാ ദിവസം ഉണ്ടോ അങ്ങനെ ഇണ്ടോ
അല്ല ചമയപ്രദർശനം ദിവസവും ഇല്ലാന്ന് തോന്നുന്നു ഒരു ദിവസം എങ്ങാണ്ടൊള്ളൂന്നു തോന്നുന്നു
മ് ഹ് ഹ്
ഉം പക്ഷേ എക്സിബിഷൻ എല്ലാ ദിവസവും ഉണ്ടെന്ന് തോന്നുന്നു
ആണോ അമ്പലത്തില് ഇന്ന് ഉത്സവത്തിന് എന്തേലും പരിപാടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടോ അവിടെ ഗാനമേളയോ ഡാൻസോ പ്രോഗ്രാമോ
അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല ള്ളന്നല്ല മുക്ക്യം വെടിക്കെട്ടാ പിന്നെ അമ്പലത്തില് ഇതൊക്കെ ഉണ്ട് ട്ടൊ
അല്ല വീടിന്റെ അടുത്തെ അമ്പലത്തിലേ
ആ വീടിന്റെ അടുത്ത അമ്പലത്തിന്റെ ഉത്സവത്തിന് ആ അവിടെ പിന്നെ പിള്ളേരുടെ ചെറിയ അമ്പല അല്ലേ അവടെക്കെ പുലർദാനം നടക്കുന്ന കൊണ്ട് വല്യ ഉത്സവായിട്ടില്ല പുനരുദ്ധാരണത്തിനുള്ള നട ചെറിയ രീതിയിലുള്ള ഉസവമാണ് ന്നാലും
ഉം
പിള്ളേരുടെ പരിപാടികളൊക്കെ ഉണ്ട് തിരുവാതിര മറ്റേ കൈകൊട്ടിക്കളി അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്
ഉ ഉം ഉ
അങ്ങനെ
ഉം അ ശരി ശരി ശരി ആ എന്നാ ഓക്കെ ആയിക്കോട്ടെ എന്നാൽ പോയിട്ട് വായോ
ശരിയെന്നാ.
ശരി ഓക്കെ.